ഹലോ ഉം എന്തൊക്ക വിശേഷം നല്ല വർത്താനം. എന്തങ്ങളെ വർത്താനം.
ചായടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല.
എന്താ ഒരു പാട്ട് കേക്കണ് പാട്ട് വെച്ചിക്ക
ഇല്ലേ പാട്ടന്ന് വെച്ചിട്ടി അത് അപ്പറത്തെ കു ട്ടിയളൊക്കെ കൾച്ച്ണ്ടോണ് ആ ഇപടെ പിന്നെ ഇല്ല ര രണ്ടാൾ വരാണ്ട്.
ആ
ഇവിടെ എളച്ചിന്റെ കുട്ടി വന്ന്. ക്ക്ണ് ഏ.
എളയ്ച്ഛന്റെ കുട്ടിയാ.
ആ ഒരു രണ്ടു കുട്ടികളണ്ട് ഓക്ക് അപ്പോ ഓളോ കുട്ടിയാ സൗണ്ട് ഇണ്ടാക്ക് ഓന് ഇപ്പോ ഈ നേരത്താണ് മദ്രസ് കയിയ അപ്പം മദ്രസ്ക്ക് പോവാൻ നിക്കാണ്.
അയ്‌ശരി അപ്പ സ്
ആ സ്കൂള് ന് രാ ഉച്ചവരെയാണ്.
എന്നും
ആ ഓനെ ആ സ് അങ്ങനെ സ്കൂൾലാ പഠിക്കണത് മദ്രസ് ത്തിന്റെ സമയത്താണ് സ്കൂള്.
ആ
സ്കൂള് വിട്ടിട്ട് മദ്രസും
അയ്ശരി അങ്ങനെയാണല്ലേ
ആ
പിന്നെ എന്താ ചായ കുടി ക്കറായില്ലേ ആട് വേരറായല്ലോ.
ക്കലില്ല.
തീരെ കുടിക്കൂല.
ഉം മ് ഞാൻ രാവിലെ കുടിക്കും, രാവിലെ കുടിക്കും, ആ രാവിലെ മാത്രം പിന്നെ വള്ളം കുടിക്കും.
ആ എന്റെ നാത്തൂനും അങ്ങനെ ചായന് ന്നേ പറ്റൂല ചായ കുടിക്കന്നേല്ല.
പില്ല
അപ്പ അത് കണ്ടിട്ട് ഇന്റെ മോള് മാമി ചായുടിക്കണില്ല ചായ വേണ്ടാന്ന് ചായ അവളും കുടിച്ചില്ല മാറ്റിക്ക
ആ ഒരു ഗ്ലാസ് രാവിലെ കുടിച്ചും.
ആ ഇപ്പ കല്യാണം കഴിച്ചോണ്ട്ന്നാണ് മാമിനെ ഒരു വർഷമായി ഇപ്പോ ആഹ ഇപ്പ പ്രസവിച്ചു കൊടക്ക പ്രസവിച്ചടക്കപ്പോ, ആൺ ആൺകുട്ടിയാണ്, അവള് ഉസ്താദാണ് ഭർത്താവ്. ന്റെ ആങ്ങള ഉസ്താദാണ്, ഫൈസിയാണ്, സദറും കത്തീവൊക്ക ആയിട്ട് ചെമ്പ്ര വളാഞ്ചേ ഞ്ചേരി ചമ്പ്ര അവടെ പഠിപ്പിക്കണത്.
ആ അത് ശരി.
നിങ്ങക്ക്
ആ ഇന്റെ വീട്ടില് ഇന്റെ സ്വന്തം വീട്ടില് രണ്ടനിയത്ത്യേള്ണ്ട് ഒരനിയനുണ്ട് പിന്നെ ഇവിടെ കെട്ടിച്ചോട്ത്ത് പിന്നെ രണ്ട് നാത്തുമാര്ണ്ട് ഒരളച്ചിണ്ട്
രണ്ട് നാത്തൂ മാര് ഒരെളേച്ചില്ലേ
ഉം നിങ്ങ ഞങ്ങക്കൊരു ആ അനിയത്ത്യേളെ കെട്ടിച്ച് ക്ക്ണോ
ത്ത്യേളെ രണ്ടാളും കെട്ടിച്ചിക്ക് ണ് രണ്ടാൾക്കും ഈ രണ്ട് കുട്ട്യേള്ണ്ട്
ഏ നിങ്ങളൊടെലും കെട്ടിച്ചനായ കുട്ട്യേള് ണ്ടോ
കെട്ടിച്ചാനായ കുട്ട്യേളൊന്നുല്ല ഞങ്ങളടെ രണ്ടെണ്ണ ണ്ട് അവര് രണ്ടാളി എൻഗേജ്മെന്റ് ഇപ്പോ കഴിഞ്ഞു ഉം കല്യാണം ഓർപ്പിക്കയ്ഞ്ഞ് ഇഞ് കല്യാണം ജനുവരിക്ക ഒന്ന് ആ എന്നാള് ആ രണ്ടള് ആ വഫിയക്ക് പഠിക്ക രണ്ടാളും വഫ ഫിയക്ക് പഠിക്ക്ണ്ട് അ കുട്ട്യേളെ ഇപ്പ അട്ത്ത് ആക്സിലൻ്റയതറിയോ ഒരു വർ ഷായിട്ടില്ല എട്ട് മാസ ക്കായത് ഫാറൂഖർഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ നെർഞ്ഞ് നേന്നോ ഒര് പന്തളിടെ ഇഷ്ടള്ള കു ട്ട്യാണ്
ആ
ആ അഅ് എൻ്റെ മേമാടെ കുട്ട്യാണ് അത് മരിച്ചത് ആ അവന്റെ ഇപ്പ മരിച്ചിട്ട് അമ്പത്തിരണ്ടിന്റന്ന് മകനും മരിച്ചു
തന്നെ
ആ അത്രേ ദൂരം എന്തായിൻ്റൊരു പെങ്ങളാണ് ഇനി ഒരാൺകുട്ടി ഒരു പെൺകുട്ട്യേള് മൂന്ന് കുട്ട്യേളേനി വര് അയിന്ന് രണ്ടെണ്ണം ഒപ്പം മരി ച്ചുപോയി
ആ
മകനും മരിച്ചു പോയി ഇഞ് മേ മ്മിം രണ്ട് കുട്ട്യേ ളും അയ്ത്തൊരാ ളിപ്പൊ മിഞ്ഞാന്ന് ദുബ്ക്ക് പോയി ഇവിളെ കെട്ടിക്കണ്ടേ ഓളെ കല്യാണപ്പൊ വച്ചിട്ടുണ്ട് ഹതെ ആഹ അത എന്റെ വീട്ട ഒരു വല്ലങ്ങോട്ന്റെ എന്റെ വീട്ടിൽെന്റെ മാമ മരിച്ചു വരും വേണ്ട മാമയുടെത്ത് മൂത്ത മാമ മരിച്ചു ഒരു കുഞ്ഞിപ്പ മരിച്ചുള്ളത് മൂന്ന് മരണം ഒന്നും അങ്ങളടെ ഞങ്ങളെ പേര് പേര കുുട്ടികളെ തൊന്ന് ഞങ്ങളെ തൊന്ന്മരിച്ചു വാറുക്ക് എന്താ അവന്റെ യൂട്യൂബിൽ ഇതൊക്കെ കണ്ടിരുന്നു വീഡിയോസൊക്കെ
ആഹ കണ്ടിനെഎന്താ സങ്കടം വരില്ലേ
നമ്മള് ഫോണിൽ ഇലൊക്കെ കണ്ടിട്ടുള്ളൂ ഞ ഞങ്ങളടെ കൂടെ വീട്ടിൽന്നെ ഇപ്പ അത് തന്നെ ഉണ്ടായത് അത്രയും ടീച്ചർമാരൊക്കെ ബോധം കേട്ട് വീഴ് തവന് ബൈക്കുമ് പോയതാ ചാടി കഴിഞ്ഞിട്ട് ആണ്ട് പോസ്റ്റമണ്ട ഇടിച്ച് ഉ പോസ്റ്റമണ്ട ഇടിച്ച് ചെരുപ്പും തലമുടിിയൊക്കെ ഇക്കൊ പോസ്റ്റ്യൂം ഒട്ടിയരുന്നു അങ്ങനെ നല്ല
അപ്പ ആ പിന്നെ ഞാൻ മാറി നോക്കട്ടെട്ടോ മാറിന്നോ ക്കട്ട അവിടെ റേഞ്ചിൽോഓത്തത്ത് വന്ന് നിന്നതാണ് അപ്പോ ഈ ഞാൻ പറഞ്ഞില്ല ആ കുട്ടി നി ച്ചാ പിന്നെ ഓൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞമ്മള എങ്ങിട്ട് പറയ്ലോ പ്പണ്ണാവും
ആഹ അങ്ങനെയാണ് എന്താണ് ഇപ്പത്തെ കുട്ടിളെ അപകടങ്ങളും വണ്ടിയാള് ബൈക്ക് എടുത്തിട്ട് മണ്ട്ണോണ്ടാണ് ഇപ്പ അങ്ങ ഒക്കെ വന്നത് അനുഭവിച്ചത് ഞങ്ങളോട ഒരു കുട്ടി അത് എല എല അതിന്റെ ത വേറൊരു കുട്ടിടെ ഇബന്റെസ്കൂട്ടി കുട്ടില്ലാ ട്ടോ ഇബന്റെ വണ്ടി അവൻ പോണ്ടാച്ചിട്ട് അവൻന്റെ മരിച്ചു അപ്പൊ ഇപ്പൊ മരിച്ചില്ലേ അപ്പൊ സിദ്ദി അവന്റെഇക്കാക എന്താകാറ്റിദ്ച്ചി ട്ടാ അവന് ഇരുപത്തചു വയസ്സായിട്ടോള്ളുക്കാക്ക കാട്ടി ഇബൻ വണ്ടി എടുത്ത് ട്ത്ട്ട് പോണ്ടാച്ചിട്ട് അവനാവണ്ടി വിറ്റ് റ്റു ഏ ഇവൻവണ്ടിടുത്ത് പോണ്ടഇബാ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ വണ്ടി എടുത്തിട്ടൊന്നും പോണ്ട ന്നിട് അവനാ വണ്ടി വിറ്റുന്നിട്ട് ഇവന് വേറൊരു കൂട്ടറെ വണ്ടിമേ പോയപ്പോ അയിന്റെ താത്താടെ വണ്ടി അത്ര അടുത്തിട്ട് പന്തളി എന്തേറ്റാണ് അത് കാണാൻവേണ്ടിമണ്ടിക്കാണ് വേഗം അപ്പോഅണ്ടുപോയി ഇടിച്ചിലെ ചായ സ്കൂൾ ട്ട് വന്ന് ചായ കുടിച്ചിട്ട് അട്ട് പോയതാ കൊറേ എന്റെ മ്മമ്മ പിന്നീന്ന് വിളിക്ണ് എട കടെ പോയിട്ട് മുറുക്കാൻ വേടിച്ചൊന്ററഞ്ഞ് വിളിക്ണ്ണ്ട് ഓൻ തിരിഞ്ഞൊന്നില്ല ആ മരണത്തിലേക്ക് അതെ ലോ ഒപ്പോള്ള കുട്ടിക്ക് ഇത് തീരെ വയ്യാണ് ടെ അനങ്ങാട്ടൊക്കെ കടന്നിന്നുന്നത്
ആ അത്
തകിട് പൊടിയായിന്നെന്റെ എല്ലുകളൊക്കെ നുറുങ്ങി ങ്ങീറ്റ് അഹ് അങ്ങനെ അബകടം പി ച്ചിട്ട കടന്നിരുന്നത് ഇപ്പൊ എന്തായി ന്നാവോ ആ മോന് ഉം എന്താ ഇപ്പത്തെ മക്കളെ വണ്ടി എടുക്കലോണ്ട് നോക്കാത്തത് കൊണ്ടാണ് വണ്ടിടുത്തിട്ട് നമ്മള് രക്ഷിതാക്കൾ കൊടുക്കും ചെയ്യ പറഞ്ഞ കേക്കുകയും ചെയ്യ മക്കളെ നമ്മളന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കല്ലേ
അതന്നെ ഇപ്പ ഇപ്പയ്നെ ചെറിയ കുട്ടിയേൾ മുടി വണ്ടിമാട് പാറുവാണേ
ഇതാ ഇപ്പളത്തെ കുട്ടികളെ മണ്ഡേല് ലൈസൻസൊന്നും വേണ്ട വീട്ടില് ആ ഇലക്ട്രിക്കൽ സ്കൂട്ടിന് ഇതു ലൈസൻസ് അതിന്റെ ആവശ്യല്ലാന്ന് തോന്നണ്
ഇല്ലയില്ല അയിനാവശ്യാല്ലേ അപ്പൊ അതൊക്കെതന്നെയാണ് മെയിൻ പ്രശ്നം വരുന്നതെ അപ്പൊ കുട്ടികക്കുണ്ടല്ലോ കുട്ടികക്ക് പേടി ടിയാണ്
ഇല്ല അതെടുത്തിട്ടാണ്‌ മണ്ട് പത്തുംപന്ത്രണ്ടുംവയസ്സായ കുട്ടി കളാണ് ഈ ബൈക്കെടുത്തിട്ട് ഓടുന്നതേ ഇപ്പ ഞങ്ങള് അടുത്തതന്നെ ഇണ്ടായത് ഇപ്പീം മകനും പാടെ പോകയെന്നും മകന് വണ്ടി ഓടിക്കിയപ്പം പിന്നെയിതിന്റെ ടൈലറേ ഇരുന്നിട്ട് ഞങ്ങളെ കടിക്കാ കൊടുത്തിതായി യെതേന്നും അത് വണ്ടിഎടുത്ത് പോണം മുന്നേ വണ്ടിച്ചാ പായും ഇൻ്റപ്പാട് തെറിച്ചു ആ വണ്ടിമന്ന്. ആ.. തെറിച്ചയിൽ അനങ്ങാൻവയ്യാ ണ്ട് കൊറേ കടന്ന് പ്പം മരിച്ചുപോയി അത്. വണ്ടിയുടെ ഓരോ ത ദുരന്തങ്ങളാണ് ഇപ്പതെ.
ഉം.. അതന്നെ എന്നാ പ്പ വ ഒര്
എന്താ പിന്നെ കാട്ടുന്നത് കുട്ടിയേൾക്ക് വണ്ടി കൊടുക്കണേനും നമ്മളു രക്ഷിതാക്കൾ നോക്കീട്ടില്ലെങ്കിൽ ഞമ്മളന്നെയനുഭവിക്കേണ്ടി വരും.
ആ.. അതന്നെ ഇപ്പൊ റോഡിൽ വണ്ടിയുണ്ടേ, ഇവിടെ കാ- രണ്ടുബൈക്ക്, സ്കൂ- സ്കൂട്ടി ഇണ്ട്
നിങ്ങളാ ഹസ്ബന്റിന്റെയല്ലേ മാപ്പിളെ
ആ.. ഇല, - അച്ഛന്റെ വണ്ടിയാണ്
ആ.. രണ്ടും ഇളയച്ഛന്റെ ആ..
പിന്നെ അപ്പൊ പിന്നയിപ്പോ, ആ.. എന്റെ മകനൊന്നും പൈമ ആക്കീല്ല ഓനിഷ്ടാണ് കേട്ടോ ഏ.. പടി-
മ്മക്കൊരു സുഖകിട്ടുമ്മച്യേ ആ തൊട്ടൊക്ക്. മക്കള് സ്കൂൾ വന്ന്ക്കണ്‌ ഏ
ആഹ് ഓല് വന്ന തിരക്കാഊല്ലേ?
ഉം ഒരാള് വന്നിട്ടുണ്ട് നി അടുത്ത ആള് ഇപ്പ വരും. അടുത്ത ടൈമ് ൻക്ക് ഉം മൂത്തോന് വന്നിട്ടില്ല അതിപ്പോ രണ്ടാംതോന വ ന്നത് വെള്ളപ്പൊകൊണ്ടെ പോവാത്ത കാരണപ്പ ഇന്ന് കുറച്ചെരെൻ ഫ്രീ ആയി വ റ്റ് മൂന്നേ കാൽന് ഞാനിപ്പോ സ്കൂൾക്ക് പോണ ആ ടൈമാണ്. പോയി വരുന്ന ടൈമാണ്.
ആഹ് അഹ് ശരി.
ചേരാം ഫറിയെട്ട് ഗോളിപ്പ കെടന്നുറങ്ങി ഇതുവരെ ഉറങ്ങാട തലവേദനയിട്ട്ന്ന് സ്കൂൾക്ക് പോ വായിരുന്നു. ആഹ്.
അപ്പൊ ഞാന അങ്ങനെ പിന്നെ പ നോക്കീനും. ഇപ്പൊ പിന്നെ അപ്പള ആ സമയത്താണ എന്റെ ചെർതി പള്ളില്ണ്ടായത് അതില് പിന്നെ അങ്ങനെ നിർ തെച്ചൗ പിന്നെ ഇല്ലേ അപ്പൊ അന്ന് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ വണ്ടി എടുത്തിട്ടില്ലേ? ഇപ്പൊ ഇ പഠിച്ചീന്നു കൊർച്ച് ഞാ ഡ്രൈവിംഗ് സ്കൂ പോയിട്ടല്ലട്ടോ എന്റെ ഒരു മാമനുണ്ട് മാമൻ പഠിപ്പിച്ച് തന്നേനു.
അയ് ശരിയ
ആഹ് അപ്പൊ അങ്ങനെ കാർ ഉം സ്കൂട്ടി ഞമുക്ക് ശരിയാവല്ല സ്കൂട്ടി നിക്ക് ബാലൻ ട്ടണില്ല സ്കൂട്ടി വളക്കുന്നതെനു ആദ്യം.
അത് ബാലൻസ് കിട്ടണം. സൈക്കിൾ ബാലൻസ് ഇല്ലപ്പോ
സൈക്കിൾ ബാലൻസ് ഇല്ല. സൈക്കിള് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഉം ആ കെട്ടിനു എന്റെ അനിയത്തിയാലിന്റെ രണ്ടനിയത്തിയന്റെ തായല്ലഅനിയത്തി സ്കൂട്ടിഓട്ടുട്ടോ ഓക്ക് സൈക്കിൾ ബാലൻസ് ഇണ്ട്. ഓളെ ആങ്ങളെ ചെറിയ ആങ്ങളെ ചെറതായി ന്ന് ഓൻക്ക് വണ്ടി വേടിച്ചീനു.
ആഹ് എന്റെ അനിയത്തീഅതെ അവള മാ മാപ്പിളോട്ന്ന് ഓടിക്കാൻ പഠിച്ച ഏ
ആ ഓള് പഠിച്ചാണ്ട് അപ്പൊ സൈക്കിൾ ബാലൻസ് ക്കെഉണ്ടായിനു പിന്നെഓള അങ്ങന പിന്നെ സ്കൂട്ടി പഠിച്ചുപ്പോ പഠിച്ചുകൊണ്ട് കണ്ടയിവിങ് സ്കൂളില് ആ പോവുണ്ട്
അയ്ശരി എന്റെ മാമാന്റെ കുട്ടി അങ്ങനെ ഡ്രൈവിങ് സ്കൂളിൽ പോയിട്ട് കാറ് പഠിച്ചുക്കുണു കാറ് പഠിച്ചിട്ടോ പുറത്തക്കൊന്നും ഓടിക്കണ കണ്ടിട്ടില്ല നല്ലോലം പഠിച്ചിട്ടുണ്ട് അറി അറിയിത്രെ അനിയത്തി വീട്ടിന്ന് പോ റ്റെ അവടെ മാപ്പിള പഠിപ്പിച്ചു കൊടുത്തക്കാ സ്കൂട്ടിയക്കെ അങ്ങട്ട് അതേ വണ്ടി ചവിട്ട് പോയിട്ട അമ്മോസ്സന്റെ മുന്നിൽ പോയിട്ടാണ് വീണക്കണം
തന്നെ ഉം അത് ശരി പിന്നെ ഞമ്മള് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വണ്ടി എടു ക്കണം അല്ലെങ്കി നമ്മൾ മറക്കും
മറക്കൂല്ലേ പ്രാക്ടീസ് വേണോ
പാത്ത് സ് വേണം അത് ഇപ്പൊ അത് നല്ല എല്ലാ കാര്യങ്ങൾ തന്നല്ലേ
ആ എല്ലാ കാര്യവും അങ്ങനെ തന്നെ അല്ല പഠിച്ച കാര്യം നമ്മള് മറക്കുവല്ലോ ഒരാഴ്ച നോക്കിട്ടില്ലെങ്കില് പഠിച്ച് കഴിഞ്ഞു ഇവിടെ എന്റെ രണ്ടാമത്തെ മകനാണ് സൈ കന്റെ ഭ്രാന്തൻ മൂത്തവനക്ക് സൈക്കിൾ ഓട്ടൻ നും അറിയില്ലട്ടോ അവന് ഞങ്ങൾ സൈക്കിള് മേടിച്ചു കൊടുത്തത് അല്ലാണ്ട് അവനെ മുറ്റത്തക്ക് എറങ്ങാനും ചവുട്ടാനും ഒുന്നും അയച്ചില്ല ചെുപ്പത്തില് അവനൊറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഉം അന്ന് അവന് ഒറ്റക്കെ ഉള്ളൂ തലേൽ ച്ച പേനരിക്കും നിലത്ത് വെച്ച ഉറുമ്പരിക്കും ന്ന് പറഞ്ഞിട്ട് വളർത്തിയതാ അപ്പൊ അവന് മുറ്റത്ത് ഇപ്പ എറങ്ങാനും അയച്ചില്ല ഒന്നിനും അയ ച്ചില്ല അപ്പൊ അവനത് പഠിക്കൂല ഇപ്പൊ രണ്ടാമത്തോൻ അവന്റെ ഇഷ്ടത്തിന് പിന്നെ പറഞ്ഞ കേക്കൂല്ല കൊറച്ചു പോക്കിർത്താനും കുസൃതിയും കൂടുതലുള്ളതാ അപ്പൊ
ഇന്നായിക്കോട്ടെ ഒരു മ് ഒരു മിനിറ്റ്ട്ടോ ഒരു മിനിറ്റ് ഞാനെ പ്പടിക്കാട്ടോ ഏ ഞാൻ ഇപ്പ വിളിക്കാട്ടോ ഞാനേ ഞാൻ ഇപ്പ വിളിക്കാ
ആ എന്നായിക്കോട്ടെ എന്നാ ശരി ന്നാ ശെ എന്നിട്ട് വന്നക്കണ്‌ ചായ എടുക്കട്ടെങ്ങിട്ടാ സ്കൂളക്ക് വന്നിട്ട് എന്താ പോ അവ